ഹലോ ആഹ് കേക്ക്ന്നുണ്ടോ ആഹ കേക്കുന്നു ഇപ്പൊ കേക്കുന്നുണ്ട് ആഹ് ചായൊക്കെ കുടിച്ച് അവിടോ
ആഹ് ഞാൻ കുടിച്ചിട്ടില്ല മക്കള് കുടിച്ചു
ഉം ഇന്ന് എന്തുവായിര്ന്ന് സ്നാക്സ് ഒക്കെ ചായക്ക്
ഉം സ്നാക്സ്ന് വാങ്ങിക്കെന്നു എന്താണ് ഇണ്ടാക്കിട്ടൊന്നുല്ല ബന്നേന്ന്
ബണ്ണായിരുന്നല്ലേ ആഹ് കടിയൊന്നും വാങ്ങിച്ചില്ലേ
ആഹ കടെന്ന്
ഉം ഉം എങ്ങക്ക് പോവോ കടയിൽ പോവോ അതോ അടുത്താണോ ആ ഇവിടെ വടയായിരുന്നു വട വട
ആഹ് ആഹ് കട
ഉം കടയിൽ പോവോ അതോ അടുത്ത് തന്നെയാണോ കട അടുത്തൊണ്ടല്ലേ ഉം ഉം ഉം പിന്നെ പിള്ളേരൊക്കെ എന്ത്യേ
വരും ഇതാ പിള്ളേര്ണ്ട് ഇവിടെ
വാങ്ങിച്ച് വെക്കും അല്ലേ ഉം ഉം ക്ലാ ക്ലാസ്ക്കെ കഴിഞ്ഞ് വന്നല്ലേ
ആ ക്ലാസ്സ് കഴിഞ്ഞു വന്ന്
ഉം രണ്ടു പേരും ഉണ്ടോ അതോ മറ്റേ മോന് എന്തോ ദഫിന് എന്തോ പോവുന്നില്ലായിരുന്നോ
ആഹ് ഇന്ന് വന്നു പോയി വന്നു
പോയിട്ട് വന്നില്ലേ മഴ ഉണ്ടായിരുന്നോ ഇന്ന്
ആഹ് ഇവിടെ
നല്ല മഴയാണല്ലോ പുറത്ത്ക്ക് ഇറങ്ങാൻ പറ്റ
ഉം
ത്ത മഴെ
ആഹ് നല്ല മഴയുണ്ട് അല്ല ഇവിടെ ഇപ്പൊ പെയ്ത് ഇപ്പൊ നല്ലൊരു മഴ പെയ്ത് തോന്നിനിക്കുന്നു പക്ഷേ വീണ്ടും ഇരുണ്ടും വരുന്നുണ്ട്
ഹലോ.
ഉം കേക്കുന്നില്ലേ ഹലോ.
ആഹ് കേക്ക്ണ്ട് ഇടക്ക് ഇടക്ക് ഇങ്ങനെ മുറിഞ്ഞു പോവണ്.
ആണോ അത് ഇല്ല ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം ഇല്ല.
രാവിലെ തൊട്ടെ ഉണ്ടോ മഴ.
രാവിലെ തൊട്ടെ മഴയായിരുന്നോ?
ആഹ് മഴയാണ് കേക്കണില്ലേ.
ആഹ് ഇല്ല എനിക്ക് ഇടക്കിടയ്ക്ക് വിട്ടു വിട്ടാ കേൾക്കുന്നെ റേഞ്ചിന്റെ എന്തോ പ്രശ്നം പോലെ.
ആഹ്.
ഉം ഇവിടെയും ഇവിടെ ഇപ്പഴായിരുന്നു വൈകിട്ടായിരുന്നുട്ടോ മഴ.
ആഹ് രാവിലെ എങ്ങനെ വെയിലുണ്ടായിന്നോ?
ആഹ് ഇടയ്ക്കെന്തോ ഞാന് ഇവിടില്ലായിരുന്ന കേട്ടോ ഞാൻ ഹോസ്പ്പിറ്റൽ വരെ പോയിരുന്നു ഇപ്പ വന്നപ്പോ ഇവിടെ മഴയുണ്ട് രാവിലെയും ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത് അറിയാൻ വയ്യ
ആഹ് ആഹ് എന്താണ് അസുഖാണോ
ആഹ് ഇല്ല ഞാനി ചെവി ചെവിക്കൊക്കെ ഒരു പെയിൻ ഉണ്ടായിരുന്നു അങ്ങന അതൊന്ന് കാണിക്കാൻ പോയതാ
ആഹ്
ഉം കാണിച്ചിട്ട് വന്നെ ഉം പിന്നെ വേറെന്താ എന്തോ പരിപാടി
കേക്കുന്നുണ്ടോ എനിക്ക് വിട്ടു വിട്ടേ കേക്കുന്നുള്ളൂ ഏന്തോരു ആഹ് ഇപ്പ ഇപ്പോ ഒക്കെയാണ് ഇപ്പൊ ക്ലിയറായിട്ട് കേക്കാം ഇടക്ക് വെച്ച് എന്തോ വിട്ടു വിട്ടാ കേട്ടത്
ആഹ്
ഉം ഇനിയിപ്പ നാളെയും ഒന്നും പോണ്ടല്ലോ പിള്ളേർ പിള്ളേർക്ക് പോണ്ടല്ലോല്ലേ
ആഹ് സ്കൂള് രണ്ടു ദിവസം ലീവല്ലേ മദ്രസേ പോണല്ലേ രാ ഉം രാവിലെയല്ലേ ക്ലാസ്
ഉം എട്ട് മണിവരെയല്ലേ ഒര് ആറു മണിക്കല്ലേ എവിടാ
പച്ചക്കറി അങ്ങനയൊക്കെ ഉണ്ടോ
ഏഹ് വീട്ടില്
വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കലാണോ അതോ കടേന്ന് വാങ്ങേ
വാങ്ങിക്കുവെങ്കിലും ചെറുത ചെറുതായി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയുണ്ട് കോവയ്ക്ക പാവല് അങ്ങനെയുള്ളയൊക്കെയുണ്ട് എങ്കിലും കൂടുതലും കടേന്ന് വാങ്ങിക്കും ഉം അവിടോ
ഒരു ഉപ്പേരിക്കില്ലൊക്കെ ഇണ്ടാവോ പാവക്കൊക്കെ
ആഹ് ഒര് ആഹ് ഉണ്ട് അതൊക്കെ കാണും ഒരണ്ണത്തിനൊക്കെയുള്ള കാണും ഒന്ന് പിന്നെ അടുത്തൊക്കെ കൊടുക്കാൻ കുറച്ചായിട്ടൊക്കെ കാണും പിന്നെ പയറ് പയറ് കാണും വെണ്ടയ്ക്ക അങ്ങനെയുള്ളയൊക്കെ
അപ്പൊ അതൊന്നും കടയിന്ന് വാങ്ങണ്ടല്ലേ ഇല്ല ഞാനെല്ലാം കടേന്ന് വാങ്ങലന്നെ
കടേന്നല്ലേ അവിടെ അവിടെങ്ങന ഏ ഏ ഒന്നും ചെയ്തിട്ടില്ല കൃഷിയായിട്ടൊന്നും ചെറുതായിട്ടൊന്നും
നമ്മള് വീട്ട്ല് നട്ടാല് ഇണ്ടാവണ്ല്യ സൂര്യപ്രകാശങ്ങനയങ്ങട്ട് എത്തൂല
കിട്ടൂല ആഹ്
അപ്പൊ നമുക്ക് ഏ അപ്പൊ എനിക്ക് ഉം ആ അപ്പൊ നമ്മക്ക് ഇണ്ടാക്കാനൊരു മടിയാണ് ഞമ്മളെന്ത് സാധനങ്ങ കുഴിച്ചിട്ടാലത് നമ്മക്ക് വളരുമ്പ ആ അത് വളര്ന്ന കാണുമ്പോളല്ലല്ല നമുക്ക് സന്തോഷയില് കായണ്ട ആ ഇത് കൊറച്ചിങ്ങനെ ആവും പിന്നെ പഷയിന് സൂര്യപ്രകാശം
കിട്ടാതെ വരും അല്ല കെ സ്ഥലൊക്കെ ഉണ്ടോ ചെയ്യാനുള്ളെ അടു ബാക്കിലോട്ടൊക്കെ
ആ ചെയ്യാനുള്ള സ്ഥലൊക്കെയിണ്ട് മുറ്റായിറ്റും കൊറച്ച്ണ്ട് ബാക്കില്ണ്ട് നമ്മള് നാല് ഭാഗം നമ്മക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലൊക്കെ ഉണ്ട് പക്ഷേ ഈയൊരു പ്രശ്നണ്ട് അപ്പൊ അത് കാരണം നമ്മക്ക് ചെയ്യാനൊരു മടിയാണ്
ഉം അത് കിട്ടിയില്ലെങ്കി ഒരു വെ
ഉം വെശമാ നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മളെ സമയം വെറു വേസ്റ്റാക്കി നമ്മൾ അയ്മ നിക്കുമ്പോ നമുക്ക് എന്തേലും ഒരു ഉപകാരം ഇങ്ങട്ടും വേണ്ടേ
അം അതിന് ഇത് വേണല്ലോ ഇവിടെ പക്ഷെ കിളിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ പയറ് കോവൽ കോവക്കുണ്ട് പാവക്ക പയറ് അങ്ങനെയുള്ള പിന്നെ ചീരയുള്ള സമയത്ത് ചുമന്ന ചീര അതൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ്
പിന്നെ ആ മുളക് ഒക്കുണ്ട് മുളക് പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് മറ്റേ കാന്താരി ഉണ്ട മുളക് പിന്നെ കരിവേപ്പില മരം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ് അങ്ങനെയല്ല ഇതൊക്കെയ മുരിങ്ങമരം അതൊക്കെ നമ്മള ഒരു സൈഡിൽ ഇങ്ങനെ അവിടെ കുറ സൂര്യപ്രകാശം കിട്ടും അപ്പൊ ഞൻ കുറച്ച് രണ്ട്മൂന്ന് തെങ്ങ് മുരിങ്ങ കറിവേപ്പിലഅങ്ങനെ എല്ലാം കറി വെച്ചിട്ടുണ്ട്
ഉം ഇവിടെ ഇവിടെ പിന്നെ ബക്ക് ട യ്യും അവിടെണ്ട്ന്ന് എന്ന് വെച്ചാ ഉംഉം വാഴ അങ്ങനെയൊക്കെ ഉണ്ടോ വാഴ
ഇല്ല വാഴയില്ല ഇല്ലല്ല
ഇല്ലല്ലേ ഉ ഉ ഉ ഉ പിന്നെ ചെടികളൊക്കെ ചെടികളൊക്കെ നടാറുണ്ടോ ആ ഇവിടെ നട്ടല്ല ചെടിക റോസ പ മുല്ല അങ്ങനെയുള്ള ചെടികളും ഇല്ല
ആഹ് ഇ ഈ ഒരു പ്രശ്നം കാരണം എന്തിനാണെന്നുണ്ടെങ്കൽ സൂര്യപ്രകാശം കിട്ടണ്ടേ ആ പിന്നെ മുറ്റം നറയണത് നമ്മള് പിന്നെ ഏ എങ്ങനെ
ഉ അല്ല സ്ഥലം ഫുള് വെറതെ കിടക്കുവായിരിക്കുമല്ലോ അന്നേരം പ്ലെൻ ആയിട്ട്
ഓ ആഹ് പ്ലെയിന ആയിട്ട് കിടക്കയാണ് വെക്കണം ഞങ്ങളിപ്പോ വീട് ഇരുന്നിട്ട് അവരെ കൊ റച്ചാവണള്ളൂ നമ്മള് സെറ്റ് ആയിട്ടൊന്നും ഇല്ല നമ്മൾ വീട്ട്
ആഹ് ആഹ് ആഹ് പുതിയ ഇപ്പം വെച്ചതേ ഉള്ളോ
ആഹ് ഇപ്പൊ വെച്ചതോളൂ
അപ്പ ഉം പിന്നെ മറ്റേ എന്തുവാ അപ്പം പിള്ളേർക്കൊക്കെ കളിക്കാനൊ ക്ക നല്ല സൗകര്യായിരിക്കോല്ലോ അല്ലേ
ആഹ് പളിക്കാക്കെ സൗകര്യുണ്ട്
ഉം ങ്ങൻത്തെ സൈക്കിളൊക്കെ പോവ്ണ്ടെങ്കി അതൊക്കെ ഓട്ടിക്കാനൊ
ആഹ് അതിനൊക്കെ ഉഷാറണം നമക്ക് അയിനൊക്കെ സ്ഥലണ്ട്
ഓഹ് ഷെ ഇങ്ങനെ ഇത് ചെടിയും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ ഇങ്ങനത്തെ ഒരു പ്രശ്നള്ളോണ്ട്
ഉം ഉം അതെ
ഉം ഹസ്ബൻറിന്റെ വീട് വിടെ അടുത്താണോ
എങ്ങനെ
ഹഷ്ബൻറിന്റെ വീടോടടുത്താണോ അതോ
ഞാൻ തന്നെ ഞങ്ങള് ഹസ്ബന്റിന്റെ വീ ട്ടിലെന്നെയാണ്
വിട് ഓഹ് അവിടെ ഞാൻ വിചാരിച്ച് വേറെല്ലാതെ വീട് വെച്ച് താമസിക്കുവാണെന്നേട്ടോ
ആഹ് എന്നെ വേറെ വീട് വച്ച് താമസിക്കനാണ് ഹസ്ബന്റിന്റെ വിട് അഹ് പിന്നെ കൊറച്ച് തായെണ്ട് തറവാടായിട്ട് എന്റെറെ മേലേക്ക് ഞങ്ങള് വീട് വെച്ചിക്ക
അയാൻച് അതാ ൻച ഹസ്ബൻന്റെ ഫാമിലി ഒക്കെ അടുത്താണോന്നാ ചോയ്ച്ച
ഹസ്ബൻഡിന്റെ ഫാമിലി അറിണ ഹസ്ബൻഡിന് മൂന്ന് പെങ്ങന്മാരാണ് അവര് കല്ല്യാണം കഴിഞ്ഞ അവര് കല്യാണം കഴിച്ചവ്ടെയാണ് പിന്നെ ഉമ്മയും വാപ്പി ഒന്നുംല്ല ജേസ്തന്മാരോ അനിയന്മാരോ അങ്ങനെല്ല
ആഹ് ആഹ് ആഹ് ഓഹ് അപ്പൊ അങ്ങനെ ഇപ്പ തറവാടുണ്ടോ അതോ അത് പൊളിച്ചി ട്ട് വെച്ചയാണോ ഈ വീട്
തറവാ തറവാടുണ്ട് തറവാട് പൊളിച്ചില്ല ഇല്ല അവിടെ ഇങ്ങനെ പെങ്ങമാരൊക്കെ അങ്ങനെ വരുമ്പോ അങ്ങനെ നിക്കും ഞങ്ങള് നമ്മടെ സ്ഥലത്തിന്റെ പാർട്ടീഷൻ കഴിഞ്ഞില്ലേ അങ്ങനെ ആയിപ്പോ പെങ്ങൾക്കാണ് സ്ഥലം ആ വീട് കിട്ടിയത്
പെങ്ങ ഓഹ് ഓഹ് ഓഹ് അപ്പൊ അവരൊക്കെ വരുമ്പോഴത്തേക്ക് പോവോ
ആഹ് അവര് വരുമ്പോ ഇവിടെ കൊർച്ചീസം നിക്കും ഇൻ്റെ അടുത്ത് പിന്നെ
ആഹ് ആഹ് ആഹ് നല്ലൊരു വീടാല്ലേ ഉം ഉം ആഹ് പിന്നെ ഉം വേറെന്താണ്ട് വിശേഷം
വേറെന്താ
ആഹ് എന്താ ഇന്ന് ഫുഡ് ഒക്കെ ഇന്ന് കഴിക്കാൻ ഉച്ചക്ക് ആഹ് അത് മറ്റേ ഫെയ്ൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കത്തില്ലേ ഇരിക്കുന്നേയ്ന്റെക്കെ പ്രശ്നവാ വേറെ കുഴപ്പൊന്നുല്ല ഉം ഉം ഉച്ചയ്ക്ക് എന്തായിരുന്നു കഴിക്കാനൊക്കെ ആഹ് മരുന്നന്നു മെഡിസിൻ തന്നു
സാമ്പാറ് ഉം സാമ്പാറും പയറും ഉപ്പേരിം
പയർ പോ ഉം ഉം ഉം അങ്ങനെ കുക്കിംഗക്കെ നല്ല ചെയ്യുവല്ലോല്ലേ ഇന്നല പറഞ്ഞരുന്നല്ലോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കോല്ലോ ഉം ഉം പിന്നെ ഇനിയിപ്പോ ഞായറാഴ്ച എന്ത് പരിപാടി വീട്ടിൽ തന്നാണോ. അതോ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ?
ഇല്ല എവിടക്കും പോവലില്ല. നമ്മള ഒറ്റക്കാകുമ്പോം നമ്മളെ എവിടക്കും പോവലില്ല. തനിചാങ്ങ് മക്കളെ കൊണ്ട്
ആ, പല ഉം. പിന്നെ അപ്പൊ വീട്ടിൽ തന്നെ ആയിരിക്കുല്ലേ?
ഞാൻ വീട്ടിൽ തന്നെ കാരം.
ഉം, ഉം, ഉം. ഇനിയിപ്പോ നാളെ ഇനി രാവിലെങ്കിലും മദ്രസൽ പോകുന്നതൊണ്ട് രാവിലെ എണീക്കണല്ലോ. ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ.
ആ, രാവിലെ അഞ്ച് മണി എഴുന്നൽ ക്കും എന്നാലല്ലേ ഇവരെ പിന്നെ അഞ്ചേ മുക്കാലിന് ഇവരെ മദ്രസക്ക് കൊണ്ട പോകണ്ടേ കൊണ്ടാക്കാന്
ഉം. അല്ല അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോ ഇരൂ ട്ട് ഇരുണ്ട് കടക്കുന്ന ടൈം ആയിരിക്കത്തില്ലേ?
ആ, എന്നാലും ആറ് മണിക്ക് നമ്മൾ മദ്രസയി ൽ എത്തണ്ടേ.
ഓ നട നടന്നു പോവോ?
ആ, കൊറച്ച് ദൂരള്ളൂ. ഉം. അവിടെ എങ്ങനെ ടൗൺ ഏരിയയാണോ?
ആ, ഇവിടെ ടൗൺ ഏരിയ മാർക്കറ്റ് തന്നെയാ
ഉം, ഉം. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങാന് സുഖക്കാരം അല്ലേ.
ആ, എളുപ്പ ഞങ്ങൾക്ക് എളുപ്പ സാധനം വാങ്ങിക്കാനൊക്കെ ജസ്റ്റ് ഒന്ന് കാല് വെ വെച്ച മതി സ്ഥല എ
ആ.
ഉം. പിന്നെ അ എവിടെ പോണമെങ്കിലുവേ ജസ്റ്റ് ഇ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്ക നടക്കാൻ ദൂരെ ഉള്ളൂ.
ആ.
ഉം. പെട്ടെന്നത്തും. ആ, അതുകൊണ്ട് ഇപ്പോ പെട്ടെന്ന് എവിടെ പോണെങ്കിലുവേ സ്കൂള് സ്കൂളിലാണെങ്കിലും കുറച്ചടുത്തായിരുന്നു. സ്കൂളും മദ്രസയും എല്ലാം അടുത്തായിരുന്നു. ഉം, പിന്നെ ഇപ്പം താഴോട്ട് ബൈപ്പാസ് റോഡും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം എപ്പ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അടുത്ത് തന്നെ ഇറങ്ങുമ്പോ ഉം, ആ എ കോൾ വരുന്നേ ഞാൻ വിളിക്കാവെ. ആ, ആ.
ആ, ഓക്കെ ഓക്കെ.